ഹലോ
ആ എന്തെട്ക്കണ്.
സുഖം നീ എന്ത് ചെയ്യണേ.
ഞാൻ തെ ഇവടെ ഇന്നലെ ആന്റിയുടെ വീട്ടിലേക്ക് വന്നു, ഇന്നലെ രാത്രി ഇവിടെ ഒരു ബർത്ത്ഡേ കസിന്റെ ബർത്ത്ഡേ കസിന്റെ ബർത്ത്ഡേയ അപ്പ ഇന്നലെ രാത്രി ഇവടെ വന്ന്ന്. ഈ ചെറിയ ഒച്ച ഒന്നുംല്ല വല്യ ഒച്ച തന്നെയാ.
ആണോ.
ആള് പൊറത്ത് ഐ മീൻ കൊറ
മ്
കൊറ നാള് ശേഷ വന്നത് അപ്പോ എന്നെയും എന്റെ അനിത്തിനെയും ക്കെ വിളിച്ചു. കേക്ക് മുറിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട് വന്നതാ. എന്തുകൊണ്ടുവരാൻ അങ്ങനെയൊന്നും അല്ല ഇത് ഇപ്പൊ ആള് ഒരു ജോലി ട്ടി കുറച്ച് ദൂരേ പോയിന്നള്ളു പുറത്തേക്ക് പോയിട്ടില്ല ഉം
കേരളത്തിന് പുറത്താണോ
അല്ല അല്ല ഇവിടെ തന്നെ പക്ഷെ നമ്മടെ നാട്ടിലല്ല കുറച്ച് ദൂരയാണെന്നേ ഉള്ളു ആദ്യയായി- ട്ടാണ് അങ്ങനെ പോണത് അപ്പൊ കൊറെ നാളായി കണ്ടിട്ട് അതുകൊണ്ട് ഞങ്ങള് ഇങ്ങട്ട വന്നു ഇപ്പൊ ആന്റിയുടെ വീട്ടിലാണ്
ശരി ശരി ആഹ കയിച്ചായിരുന്നു ആ ഇല്ല ഇല്ല രാവിലെ ദോശയരുന്നു ദോശ കഴിച്ചു
കറിയോന്നും ഇണ്ടായില്ലേ
കറി എനിക്ക്ഷ്ടപ്പെട്ടില്ല ചട്നി ആായിരുന്നു
ആ ആ ആ
എന്റെ പൂച്ച ടേബിളില് ഉള്ള എല്ലാ സാധനവും തട്ടിപ്പറിച്ചിട
പ്പയ
ആ
നിനക്ക് എത്ര പൂച്ചയുണ്ട അടെ
ഒച്ച ഒരെണ് ഉള്ളു അത് നേരത്തെ പോ ഏ അതായത് ഇപ്പം ഒന്ന് പോകുമ്പോ ഒന്ന് ഒന്ന് പോകുമ്പോ ഒന്ന് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇപ്പൊ ഒരെണ്ണംണ്ട് അതാണെങ്കി ഭയങ്കര അയ്യോ മരിച്ചു പോന്നത്
ആ എന്തറ്റി
അതെങ്ങനെേലൊക്കെ മരിക്കുവല്ലോ
ഏയ് എന്റെ പൂച്ചോക്ക ഒന്നും കൊഴപ്പമൊന്നും ഇല്ലനെ അ എന്റെ പൂച്ച ഒരു പൂച്ച വീട്ടിൽ വന്ന ഞൻ പ്രായ ആവണേര് അവിടെ ഉണ്ടോെ
എറെ എന്താ സംഭവിച്ചന്ന് വെച്ചാ ഏ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഒരെണ്ണം ഏ കിണറ്റില് വീണോ പിന്നെ ഒരെണ്ണം ഈ ആൺപൂച്ചകളൊക്കെ കാട് കയറി പോൻ പറയില്ലേ കൊറ കഴിയുമ്പോ ആ സെറ്റപ്പിൽ ഒരെണ്ണം പോയി പിന്നെ വേറെ ഒരെണ്ണ നെയാണ് ഞാൻ പെൺപൂച്ചേനെ ആൺപൂച്ചയാണെന്ന് പർഞ്ഞു എടുത്തൊണ്ട് വന്നു അപ്പൊ അത് കൊറേ പ്രസവിച്ചു കൊറെ സെറ്റ് പ്രസവിച്ചു പിന്നെ എന്തോ ആയിട്ട് കൊറെ ആയിട്ട് അതിനെ കാണാതെ ആയി പിന്നെയാണ് ഏതോ പട്ടിന്തോ കടിച്ച അത് മരിച്ചു പിന്നെ കൊറേ കാലം പൂച്ചിന്നുണ്ടായിരുന്നു ല്ല അതിന്റെ കുഞ്ഞുങ്ങള് ഞാനുള്ള സമയത്ത് ഇവരത് ഇവിടെ തന്നെ വയ്ക്കും ഞാനന്ന് എനിക്ക് ഇപ്പോഴ ഓർമ്മയണ്ട് മെയ് മുപ്പതാം തീയതി കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ പി ജി എൻട്രൻസ് എക്സാം ഞാൻ എഴുതാനായിട്ട് വീ ട്ടന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പ തന്നെ അമ്മയും ചേചി അച്ചയും കൂടെ ആ മൂന്ന് പൂച്ചേനയും ചാക്കിലാക്കി എവിടെയോ കൊണ്ട് വിട്ട ഞാൻ എ എക്സാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാണ് ഇതറിയണത്.
അപ്പൊ നീ പോവാൻ വേണ്ടി നോക്കിരതായിരുന്നു അവ
ആ ഞാൻ സമ്മതിക്കില്ലായിരുന്നു.
നിനക്ക് ഇത്ര പൂച്ചഭ്രാന്താണോ?
ആ എന്നിട്ട് ഇപ്പോ ഇവനെ കൊണ്ടുവന്നത് ഇവിടെ കാറില് എലി കേറി അപ്പോ എലീനെ പിടി ക്കാനൊരാളായിട്ടാണ് ഇവനെക്കൊണ്ട് ഭയങ്കര വികൃതിന്ന് വെച്ചാ ഭയങ്കര വികൃതി അവന്. ചാടി ചാടി മറി
ഈ പൂച്ചേനെ എവിടന്ന കിട്ടിയേ?
ഏഹ് മോളിലെ വീട്ടില് അവിടുത്തെ പൂച്ച പ്രസവിച്ചു. അപ്പം അതിലൊരു ആണും, ഒരു പെണ്ണും ആൺപൂച്ചേനെ ഞാനെടുത്തൊണ്ട് വന്ന്. ഈ ടേബിളില് ഒരു ഗ്ലാസിന്റെ ഒരു ഗ്ലാസ് ഉണ്ട്, കുപ്പി ഗ്ലാസ് അ തിലാണ് ഞാൻ ഇ എഴുതാനുള്ള സാധനങ്ങളൊക്കെയിട്ട് വെച്ചേക്കണത് അത്
ഉം
ട്ടിപ്പറിച്ചിടണം അവനിപ്പ ആ ഗ്ലാസ് പൊട്ടിക്കണം പിന്നെ ഇവിടൊള്ള ഈ കബോർഡും ഇതിലെല്ലാം കേറണം അതിലുള്ള എല്ലാം വലിച്ച് താഴെയിടണം നമ്മളെവിടേലും ഇരിക്കുയാണെയിങ്ങനെ ഇങ്ങനെ ഓടി വന്ന് കടിക്കും ചാടി
ഇത്രയ്ക്കും കുസു തിയോ?
ആ എന്ത് രസം എന്ത് ഭയങ്കര വേദനയാ ചെല സമയത്ത് ഇങ്ങനെ ദേഷ്യം വന്ന് കഴിഞ്ഞാ ഞാൻ നല്ല പോലെ അടിക്കും അടിച്ച് പിന്നെ പോവും പിന്നെ കൊറച്ച് നേരം പിന്നേം വരും അതേപോലെ കടിച്ച് വലിച്ച്
എന്റെ പൂച്ച ആൺപൂച്ചയാണ് പക്ഷേ ഇ തുപോലെ കേറി ഓരോന്ന് നശിപ്പിക്കലൊന്നുമില്ല. ഇപ്പ ഞാൻ ഇപ്പ എവിടെയെങ്കിലും കോളേജിലൊക്കെ പോവാൻ വേണ്ടിയിങ്ങനെ റെഡിയാവനാ കണ്ണാടിടെ മുമ്പി നിക്കുമ്പോ ഈ കാലിന്റെ അവിടെ വന്നിങ്ങനെ കെടക്കും എന്നിട്ട് ജീൻസ് ഇപ്പ ബാഗി ജീൻസാണെ ഇങ്ങനെ ആടുവല്ലോ അപ്പ അതുമേ കേറി പിടിച്ച് തൂ ങ്ങും
അയി ഇത് അതൊന്നുമല്ല ഇവന് ഭ്രാന്താണ് അ എടാ എൻ്റെ പൊന്നെ ഇതില് വെച്ച ദേ കർട്ടൻ എല്ലാം വലിച്ച് താഴെ ഇടുന്ന്
അത്ര അ നിന്നോട് അത്ര സ്നേഹളോണ്ടാ ഇങ്ങനെയൊക്കെ
ആ അതെ അതെ അതെ നമ്മടെ വായന്ന് ന്നത് ഞാനാണോ ഭയങ്കര ഇത ഇഷ്ട പക്ഷെ ഈ എന്താ പറ ചാടി മറിഞ്ഞ് സെറ്റിയിലെല്ലാം ചാടി നമ്മളിനെ ഇരിക്ക വരും പെട്ടെന്ന് തലയുടെ മുകളിൽ കൂടെയൊക്കെ ചാടിപ്പോകും പേടിക്കും
എന്നിട്ട് ഇത് എലീനെ പിടിക്കണണ്ടോ
ആഹ്
എലീനെ പിടിക്കണണ്ടോ
എന്തോ
എലീനെ പിടി ക്കാൻ വേണ്ടിട്ടാണ് ഇതിനെ കൊണ്ടുവന്നേ
ആ എലിന്ന് പറയുമ്പോ ഈ നമ്മൾ കാണുന്ന എലിയൊന്നല്ല ചെറിയ എലി ഇല്ലേ ഈ കാർട്ടൂണിലൊക്കെ വരുന്ന പോലത്ത കു കുഞ്ഞെലി അങ്ങനത്തെ ഒരു രണ്ട് മൂന്നെണ്ണത്തിന് പിടിച്ചു പിടിച്ച് ആ അന്ന് വേറൊരു ദിവസം ഞാൻ ആഹ് തിരിച്ച എറണാകുളത്തേക്ക് ക്ക് വന്നു അപ്പൊ എൻ്റെ വീട്ടില് അമ്മായി ഉണ്ടായിരുന്നു അമ്മായി ഉണ്ട് അലറിക്കൊണ്ട് റൂമിന്ന് പുറത്ത് വരുന്നു നോക്കുമ്പോ റൂമില് പാമ്പ്
ആഹ് നിന്റെ വീട്ടിലാ
ആഹ് അതിവൻ പിടിച്ചോണ്ട് വന്നത്
ഇവൻ പിടിച്ചുകൊണ്ട് അകത്തേകിട്ട് കിട്ട
ആ
അശോ
അങ്ങനെയൊക്കെ ചെയ്തു അപ്പൊ പിന്നെ അമ്മയ്ക്ക് ദേഷ്യം അമ്മൊന്നും പറഞ്ഞില്ല പിന്നെ ഇടക്ക് ആരെയൊക്കെ മെസ്സേജ് ആയക്കും പേഷ്യൻ കാറ്റ് ഉണ്ട് വേണോ വേറൊരു നായക്കുട്ടിണ്ട് വേണോ ആ അതേപോലെ അച്ഛന് എവിടെയോ പുറത്തുന്ന് നല്ല വെളുത്ത പൂച്ചണ്ട് നല്ല വെളുത്ത പൂച്ച കുട്ടികൾ ന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു ഒന്നില്ലെങ്കിൽ നീ എറങ്ങിപ്പോണം ഇല്ലെങ്കിൽ ഇവിടെന്ന് പൂച്ച ന്നെ എറക്കി വിടണം ന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഒന്നും പറഞ്ഞില്ല
ഇത് പേർഷ്യൻ ക്യാറ്റാണോ
അയ്യേ എ നീ കണ്ടിട്ടില്ലേ ഒരു ഓറഞ്ച് കളർ പൂച്ച
ആആ് ആ പേർഷ്യൻ ക്യാറ്റിനെ ഒക്കെ ഫ്രീ ആയിട്ട് എവിടെന്നെങ്കിലും കി ട്ടേർന്നങ്കി ഞാൻ എപ്പഴേ പോയേനെ
എന്ത് റ്റ സമ്മതി അ ഭയങ്കര ഭയങ്കര രോമല്ല ഇവന്റെ രോമം കാരണം തുമ്മി തുമ്മി എനിക്ക് മട്ത്ത്
ആ ഭയങ്കര രോമം കൊഴിണ്ടോ
ഉം
കാണാ നല്ല രസാണ് അതിനെ പഷെ
പക്ഷേ ഏ ഏ ആ
അന്നോട് ഇതുപോലെ അപ്പച്ചന്റെ കൂട്ടുകാരന്റെ വീട്ടില് പേർഷ്യൻ ക്യാറ്റ്ണ്ട് അത് നല്ല ഭയങ്കര സൈസ് ഉള്ളതാ അത് കുറച്ച് പ്രായം ഒള്ളതാ അപ്പൊ ഇവര് ഇതിനെ കൂട്ടിലിട്ടാ വളർത്തണ് പട്ടീനെ കൂട്ടിലിട്ണ പോലെ ഒരു കൂടിലിട്ടാ വളർത്തണത് ആ കൂട്ടില് ട്ട് ഇവരഴിച്ചു വി ട്ട് കഴിഞ്ഞാ ഇത് അപ്പം തന്നെ അവിടുന്ന് പോവും എന്നിട്ട് വേറെ വീട്ടിൽ പോവും ഒരു ദിവസം അപ്പുറത്തെ വീട്ടിലെ കെണറ്റി പോയി ചാടി എന്നിട്ട് ആ വീട്ടിലെക്കെണർ ല്ല വെള്ളം വറ്റിച്ച് കൊടുക്കേണ്ടു വന്നു ആ ചേട്ടന്
അതെ അതെ
ചേട്ടൻ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോയിച്ചു പൂച്ചേനെ വേണോ വേണെങ്കി ഫ്രീ ആയിട്ട്ടുത്തോളാം പറഞ്ഞു പെറു ഷൻ പേർഷ്യൻ ക്യാറ്റ് അപ്പ ഞാൻ പറഞ്ഞു അത് ഇത്ര പ്രായ യ പിന്നെത് ചെറിയ പൂച്ച ആരുന്നെങ്കി വീട്ടില് നിന്നേനെ വല്യത
ഈ ചെല ന്യൂസ് പേപ്പറിലെല്ലാം വരില്ലേ പേർഷൻ ക്യാറ്റ്- പോയി ഓടിപ്പോയി അതിനെ കണ്ടുപിടിച്ചരണം ന്നൊക്കെ പറഞ്ഞിട്ട്
ആ
ആ എനി നിക്ക് തോന്നുന്നു അതിനെന്തോ അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി ഉണ്ടെന്ന്
ശെരിക്കും പറഞ്ഞാ നമ്മുടെ നാട്ടിലെ പൂച്ചൊക്കെ തന്നെയാണ് ഏറ്റവും നല്ലത് നോക്കിട്ട് അത് പൂ മറ്റേ എലീനേയും പാറ്റേനെയും പല്ലീനെക്കെ പിടിക്കും ഇല്ല ഇല്ല അതൊരു ഭംഗി മാത്രേ ഒള്ളൂ വീട്ടിൽ വെക്കാൻ പ ഇന്നൊരു സാധനം വേറെ പ്രത്യേകിച്ച് ഗുണൊഒന്നുല്ല
ഇവനെ തന്നെ എട്ത്തത് അതായത് കൊറേ ആയിട്ട് ഞാൻ അതായത് ചേച്ചിടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ എറണാകുളത്തു ആണല്ലോ അപ്പോ ഞാൻ കൊറേ അമ്മേനോട് ഫോർസെയ്തു ഒരു പൂച്ച എടുക്കമ്മ ഒരു പൂച്ച വാങ്ങിച്ചാൽ ഈ ലോൺലിനെസ്സ് ഇല്ലാതാവാെല്ലോ ഒറ്റ ഒറ്റപ്പെടുന്നത് അപ്പൊ അങ്ങനെ കൊറേ പറഞ്ഞു പക്ഷെ അമ്മ സമ്മതിച്ചില്ല പക്ഷെ ലാസ്റ്റ് അച്ഛൻ തന്നെ ഒരു പൂച്ചെനെ വീട്ടിക്ക് കൊണ്ട് വരെണ്ടെ അവസ്ഥയി കാരണം അത് എ ഈ കാറിൻന്റെവടെ കാറിനകത്ത്ന്ന് അഴിച്ചു ക്ലീൻ ചെയ്തപ്പോ ഒരു ഒരു കിലോളം കൂർക്ക കിട്ടി അത്രയും കൂർക്ക എലി ആ കാറിനകത്ത് കൊണ്ട്ട്ടത് ഇവരാണെങ്കിൽ ഈ കാർ മൊത്തം എലിവെഷവും ഈ പൊകല അറിയോ പൊകല അതെല്ലാം ഇട്ട് ഒന്നു ആയില്ല പിന്നെ എലി വരാതിരിക്ക്ണ എന്തോ ഒര് സ്പ്രേയും എല്ലാം വാങ്ങിച്ചടിച്ചിട്ടും ഒരു ഗുണവുല്ല വണ്ടി ഫുള്ളും ഇതിനെടേ കെടന്ന് ഇത് മരിച്ച് ഈ സാധനം അ അത് ഇതിന്റെ ഉള്ളി കെടന്ന് ഭയങ്കര സ്മെല്ല് ഏസി ഒ ടാൻ പറ്റില്ല ഏസി ഇട്ട ആ വെ ന്ന് ഈ ഈ അഴ്കിയ സ്മെല്ല് വരുവാ
എന്നിട്ട് ഇപ്പൊ പ്രശ്നുണ്ടാ
ഇപ്പൊ പ്രശ്നൊന്നുല്ല ഇതാണ് സംഭവം അതിനാണിപ്പ അത് ഏ അല്ലല്ല ഇ ന അതുകൊണ്ടാണ് എനിക്ക് പൂച്ചേനെ കിട്ടിയത് ഇല്ലേ എനിക്ക് പൂച്ചേനെ കിട്ടില്ലായിരുന്നു
ഹ് ഹ ഹി
അങ്ങനെ
പിന്നെ പൂച്ചന്തെ ന്ത്ട്ക്ക്ണ അത്
അതിപ്പം ചാടി മറിഞ്ഞ് ഏ ഇപ്പൊ റൂമ്ന്ന് പാെറത്ത് പോയി അ വേറെവിടേലും പോയി പിന്നെ വെശപ്പാണ് എന്റെ പൊന്ന് ഭഗവാനെ ഒര് സാധനം കഴിക്കാൻ പറ്റില്ല എനിക്ക് അവന് കറക്റ്റ് ആയിട്ട് മാഗിണ്ടാക്ക്യ അറിയും
ആണോ
ആണാ
ആ ഞാനും കഴിഞ്ഞ ദിവസം മാഗിണ്ടാക്കിയപ്പോഴേ പൂ ച്ച കുറേ കഴിക്കണ്ടായി അപ്പൊ ഞാൻ ഇതൊക്കെ കഴിക്കാേ ഈ സാധനംന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു
പൂച്ച ഞാനീ രാത്രിയൊക്കെ പണ്ട് പഠിക്കുവായിര്ന്ന് അപ്പോ ഞാൻ മാഗീണ്ടാക്കും ഇതെന്റെ കൂടെ വരും മാഗി പൊട്ടിച്ച നമ്മളീ കവറിങ്ങിനിങ്ങനെ ഒരു സൗ ശബ്ദം ഉണ്ടാ ക്കില്ലേ കവറിന്റെ ആ സൗണ്ട് കേ ട്ടാ എന്റെ പൂച്ചക്കറിയ അതെന്തോ കഴിക്കാന്ള്ള സാധനാണെന്ന് അപ്പ വരും വെനം മാഗി അതേപോലെ ഇപ്പം ഇപ്പ വീട്ടില് ചിക്കനും ഫിഷുംണ്ടെന്ന് വിചാരിക്കേ നമ്മള് മീന് കൊടുത്ത അവന്ന് ഇഷ് അവന ആ ചിക്കൻ തന്നെ വേണം അതും ചിക്കന്റെറെ എല്ല് കൊടുത്ത കഴിക്കില്ല പീസ തന്നെ വേണം
മെടുക്കൻ
ആഹ അതെ
എന്റെ അമ്മ വിളിക്കണ്ട്
ആശരിയപ്പ എന്നാ ആ ഓക്കെ ബായ ആം